ആഹ് എന്തൊക്കെയാണ് വിശേഷങ്ങള്
സുഖായിട്ടിരിക്കണ് ഇവിടെ ഇപ്പ രാത്രിയിലെ കറി റെഡിയാക്കണയാണ്
എന്താ കറി വെക്കണേ
അത് കൊച്ചിനെ ഒണക്ക കൊഴുവ വേണോന്ന് പറഞ്ഞിട്ട് ഒണക്ക കൊഴുവ വറുത്തെടുക്കണയാണ് കൊഴുവയില്ലേ പൊടിക്കൊഴുവ
എന്താണ് മനസ്സിലായില്ല
കൊഴുവയില്ലേ പൊടി കൊഴുവ ഒണക്ക കൊഴുവ
ആഹ് ആഹ് ആഹ്
അത് കൊച്ചിന് ഭയങ്കര ഇഷ്ടവാണെ മോക്ക്
ആഹ് ആഹ്
അതിപ്പോ വറുത്തെടുത്ത് ബാക്കി പ പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ കഴിഞ്ഞ് മീനാ മേടിച്ചത്
ആഹ് ചോറ് തന്നെ ആണോ രാത്രി
ആഹ് രാത്രി ചോറ് തന്നെയാണ് ഉം ഉം അവിടെ എങ്ങനെ രാത്രി ഇപ്പൊ പലഹാരം പലഹാരം
ആഹ് ചോറ് തന്നെയാണ് സ്ഥിരവായിട്ട് ചോറ് തന്നെയാണ് ഇടക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കും നല്ല കറിയൊക്കെ ഉണ്ടെങ്കില് എല്ലാരും കഴിക്കും
കഴിക്കും ആഹ് ആഹ് ആഹ്
ചിക്കന് ബീഫൊക്കെ ഉണ്ടെങ്കില്
പലഹാരം ഉണ്ടാക്കും അല്ലെ
ചപ്പാത്തിയോ ആ ഇടിയപ്പവൊ അങ്ങനെ എ കൂടുതലും ചപ്പാത്തിയാണ് ഉണ്ടാക്കുക രാത്രി ആവുമ്പോ രാവിലെ എല്ലാ കടികളുണ്ടാക്കും
അപ്പൊ വൈകി ആ പിന്നെ വൈകിട്ട് എങ്ങനെ ചായക്ക് കടി എങ്ങനെ ഉണ്ടാക്കുവോ വീട്ടില്
ആഹ് ചില ദിവസങ്ങളിൽ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കൂല പിന്നെ സ്കൂള് കഴിഞ്ഞ് വരുമ്പോ ആഹ് ഇപ്പ അതാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കണം ചെല ദിവസങ്ങളിലൊക്കെ എണ്ണക്കടികളൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കും
ആഹ് വീട്ടിൽ തന്നെ ഉണ്ടാക്കണെ പൊറത്തുന്ന് ആ പൊറത്തൂന്ന് അങ്ങനെ മേടിക്കൂല്ലന്ന് തോന്നുന്നു അല്ലേ.
പൊറത്തിന്ന് വാങ്ങാറില്ല കൂടുതലും വീട്ടില് തന്നെ ഉണ്ടാക്കാറുണ്ട് പതിവ് അതാ നല്ലത് ആഹ് പൊറത്തിന്ന് കഴി വാങ്ങി കഴിക്കണത് അത്ര നല്ലതല്ലല്ലോ
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഞങ്ങളായാലും ഇവിടെ ഞങ്ങക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടേ വീട്ടില്
ആഹ് ആഹ് ആഹ് എന്തൊക്കെയാ കൃഷി ചെയ്യണേ
കൃഷിന്നർഞ്ഞാ തക്കാളി വീട്ടില് ആവിശ്യത്തിന് മാത്രാേട്ടാ.
ആഹ്. ഞാൻ ഞാനും ഇണ്ടാക്കാറുണ്ട്. തക്കാളി അധികം ങ്ങ ഇട്ട് ഇണ്ടാവ്ണില്ല. ബാക്കീ, പയറ്, വെണ്ട, പച്ചമുളക്, അതൊക്കെ നല്ലോണ്ണം ഇണ്ടാവും.
ആഹ് അതൊക്കെ ഇവിടെ ഇണ്ട്. ആഹ് ആ നമ്മടെ ആവി തിരി നമ്മൾ നമ്മളധികം വള ഒന്നും ചേർക്ക്ണില്ല എല്ലെ. ഇങ്ങനെ കീടനാശിനി ഒന്നും പ്രയോണിക്ക്ണില്ല.
ഈ കൊറവാണ് അങ്ങൻത്തെ സാധനങ്ങള്. കാ കയ്പക്ക ഇണ്ടാക്കും. ഉം പിന്നെ, പാവക്
ആഹ് ഓക്കേണ്. പാവക്ക.
ആഹ് പാവക്ക, പിന്നെ, ആഹ് കൈപ്പങ്ങാന്നാ പറയാ ഞങ്ങള്.
ആഹ്. ഞങ്ങളിവടെ പാവക്ക, കൈപ്പക്ക ഞാൻ കേട്ടിട്ട്ണ്ട്.
ആഹ് കൈപ്പക്ക. ഞാന് ഇങ്ങക്ക് തിരിയാൻ വേണ്ടീട്ടാണ് കൈപ്പക്കാന്ന് പറഞ്ഞ്. ഞങ്ങള് കൈപ്പങ്ങാന്നാ പറയ. പറയാ.
ആ കൈപ്പങ്ങ അ ആ ആഹ്.
ആഹ്. പിന്നെ കോവക്കണ്ട്, പപ്പായണ്ട്. അത്യാവശ്യള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ തെന്നെ ഇണ്ട്.
വീട്ടി തന്നെ ഇണ്ട് അ ആഹ്.
പെർത്ത്ന്ന് പച്ചക്കറി
അഹ് പെർത്ത്ന്ന് ഞങ്ങ മേടിക്കാറില്ലാ അങ്ങനാ, ലോ? ഹലോ. കേക്കുന്നില്ലെ. ഹലോ? ഹലോ? ഹലോ. ആ കേൾക്കാം. ഞാ ഇപ്പെ പൊക്കത്തേക്ക് കേറിയപ്പതാ.
അയിന്റെ വേറെ കോള് വന്നാന്ന് തോന്ന്ണ്.
ആണ് ആപ്. കൊഴപ്പൊന്നുല്ല, പിന്നെ വേറെ എന്തൊക്കേണ്ട്. ആ വേറെന്ന് പറഞാ ഈ കൃഷിയല്ലേ. അല്ല അല്ല. അതെ. മാങ്ങ, തേങ്ങ അങ്ങനെ വല്ല വല്യ വല്യയ മരങ്ങള്ണ്ടാ.
ഒക്കെ യുണ്ട്. അല്ലാ പ്ലാവെ, മാങ്ങാ പിന്നെ. നല്ല മറ്റേ നീലമാങ്ങല്ലെ. നീലമാങ്ങണ്ട്. ചേലമാങ്ങ നീലമാങ്ങ ന്നൊക്കെ പറയും. പിന്നെ കോമാങ്ങ. ങ്ങണ്ടെയ്. ഇങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാന്നറീല്ല. കോമാങ്ങാന്ന് പറയും. പണ്ട് പഴെ മാങ്ങ്യാണ്. പണ്ട് കാലത്തേ ഇള്ള മാവാണ്. ഇപ്പത് കാണാല്ല. അങ്ങനെ. ഏഹ്. ഓ നല്ലോണം ഇണ്ടാവും. ഓയ്. ഇഷ്ട്ടം പോലെ ഇണ്ടാവും. അട്ത്ത വീട്ടാർക്കൊക്കെ കഴിക്കാൻ മാത്രം ഇണ്ടാവും. മറ്റേ നമ്മള് ഇപ്പം. ഇപ്പ നടുന്ന തൈകളിലൊക്കെ കൊറച്ചല്ലെ ഇണ്ടാവൊള്ളു. നമ്മക്ക് കഴിക്കാൻ മാത്രെ. അങ്ങനെക്കെ.
ആ ഇത് മും പണ്ട് മുതലുള്ള അല്ലെ. പണ്ട് മുതലുള്ള മാവാണ്.
ഇള്ള മാവാണ്. വെല്യ മാവാണ്. നമുക്ക് കേറി പറിക്കാനൊക്കെ ബുദ്ധിമുട്ട. വെല്ല്യ തോ ഏണ്യാെക്കെ കൊണ്ടാക് പറിക്ക പിന്നെ ചാടും. നെലത്ത് ആഹ് രാവിലെ ചാടി കടക്കും. വീണിട്ട് നെലത്ത് താഴെ കെടക്കും. ആഹ് ആ. താഴെ കെടക്കും. അപ്പൊ പിന്നെ സുഖാണ്. കൊറേക്കെ ഒക്കെ വേസ്റ്റായി പോവും. ആഹ് കിളികളൊക്കെ കഴി
അഹ്. നമ്മെ അത്ന് നമ്മെ കൊത്തിയൊന്നും ഇപ്പ എടുക്കാ പാടില്ലല്ലോ. ആ പനി ആഹ്.
ഇപ്പ ഇവടെ - ഇന്റെ ഹസ്ബൻന്റ് പറയും അവർക്കും വേണല്ലോ ഇതൊക്കെ നമ്മള് കൊടുത്തെങ്കിലല്ലേ കിട്ടുള്ളൂ കഴി ക്കാം വേണ്ടീട്ട് അവര് അയിന്റ ഒരാളാണ് വാഴ- ഒക്കെ കഴിച്ചു പോയാല് വാഴയുണ്ട് പഴം നേന്ത്രപ്പഴം മൈസൂര് പഴം പൂവംമ്പഴക്കെ ഇണ്ടാക്കും വീട്ടില് അങ്ങനെ കൊടുക്കാൻ മാത്രൊന്നു ഉണ്ടാക്കൂല - വിൽക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല
അപ്പൊ ഞാൻ ചോയിക്കണേ പറമ്പും കാര്യങ്ങളൊക്കെണ്ടൊ അങ്ങനെ വീട് മുറ്റത്തന്നെയാണൊ അല്ലങ്കി കൊറച്ച് സ്ഥലങ്ങള് വല്ലൊം ഉണ്ടോന്ന്
കൊറച്ച് സ്ഥലവുണ്ട് ഒര് - ആഹ് ഇരു മുപ്പത്തഞ്ച് നാപ്പത് സെന്റ് സ്ഥലവുണ്ട്
അത്ര സ്ഥലുണ്ട് അപ്പൊ കൊഴപ്പുല്ല നമ്മുടെ നമ്മുളെ ആവശ്യത്തിന് കാര്യം കാണല്ലോ
നമ്മളെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ മാങ്ങ പ്ലാ ചക്ക പൈനാപ്പിള്
പൈനാപ്പിള് ആഹ്
ആഹ് പൈനാപ്പിള് - കൊറച്ച് മുന്നേ ഒക്കെ ഈ പന്നിശല്യം കാരണം പോവായിരുന്നു പൈനാപ്പിള് അ ആയി വരുമ്പഴേക്ക് അവര് വന്ന് -
ആഹ് അപ്പ അതിനെ പന്നിനെ തൊ തൊരത്താൻ വേണ്ടി വല്ലതും ഇങ്ങനെ ചെയ്യോ അല്ലെങ്കില് ഇങ്ങനെ -
ത്തിന്റെ ഓർഡർ വന്ന് ഇണ്ട് അപ്പൊ അവര് തന്നെ - നമ്മള് പന്നി വര്ന്നുണ്ട്ന്ന് പറഞ്ഞാല് അവര് തന്നെ ആളെ വിട്ടിട്ട് വെടി വെച്ചിട്ട് - കൊല്ലും ഇപ്പം അങ്ങനെ കൊറച്ച് - ഇ ഈ വർഷം കൊറച്ച് കൊറവ് ഇണ്ട് പക്ഷെ കഴിഞ്ഞ വർഷ ഒന്നും പൈനാപ്പിളൊന്നും ഒറ്റയൊന്നും കിട്ടിയി ല്ലായ്രുന്നു ഈ വർഷം ഒരുപാട് കിട്ടി കൊഴപ്പല്ലാതെ അതുപോലെ ചേമ്പ് അതൊന്നും ഇപ്പണ്ടാക്കാറില്ല ഒക്ക അവരെ ഭക്ഷണായി പോയി കപ്പ ആ ആദ്യൊക്കെ നല്ലോം ഇണ്ടാക്കാറുണ്ടായിരുന്നു അതൊക്കെ -
ആഹ് കപ്പ അപ്പ നല്ല നല്ല വേവുള്ള കപ്പ ആയിരിക്കും അങ്ങനെ വേവ് -
ആഹ് ഇപ്പം ഇണ്ടാക്കാറില്ല ഇപ്പ കൊറേ ആയിട്ട് ഒഴിവാക്കി ഇണ്ടാക്കല് അതെങ്ങനൊയാലും അത് കാ - കെഴങ്ങായി വരുമ്പഴേക്ക് അവര് വരും വന്നാ പിന്നെ ഒരു പൊടി പോലും കാണൂല
അ കില്ലാ ആഹ്
ഫുള്ള് അവര് - ശരിയാക്കി പോവും പിന്നെ തെ തെങ്ങ് കൊറച്ച് ഒരു - പത്ത് ഏ എട്ട് പത്ത് പത്ത് തെങ്ങ് ഒക്കെണ്ടാവും ഉം ആഹ് അമ്മള് പിന്നെ വാങ്ങാ ത്തോണ്ട് അയിന്റെ വെല അന്വേഷിക്കാറില്ല കൊടുക്കാനില്ലാണും വാങ്ങാ
കൊടുക്കാനില്ല നം ആഹ് നമ്മളെ ആവശ്യം നമുക്ക് എടുക്കാം തേങ്ങ എന്ന് പറയും ഇപ്പ പുറത്ത് നല്ല വെലയാണ് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഇപ്പ നിങ്ങള് എവിടന്നാ - ആട്ടി എടുക്കൊ
ആഹ് ആട്ടിയെടുക്കും
ആഹ് ആഹ്
നമ്മള് തന്നെ കൊറേ ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ടേ. ഉള്ളത് മതിയാവും വർഷത്തിലൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യക്കയായിട്ട് ആട്ടിവെക്കും..
ആട്ടിയെടുക്കു ആ. ആം.. പ്പ നല്ല ശുദ്ധമായി കിട്ടുവല്ലേ. ആട്ടിയ വെളിച്ചെണ്ണന്ന് പറയുമ്പ. നല്ല ക്ലീനായിരിക്കും..
ക്കിൽ വേറെ എണ്ണകളൊന്നു വാങ്ങല് പതിവില്ല..
ആ ആ..
മ്ഹ് നമ്മളവശ്യത്തിന്ണ്ടാ പിന്നെ.. ഏ. പറ്റ് ഇല്ലാതാവുമ്പോ മഴക്കാലൊക്കവുമ്പോ ചെലപ്പോ ആട്ടിയെടുക്കാ ബുദ്ധിമുട്ടാവുമ്പോക്കെ.. പൊറത്ത്ന്ന് വാങ്ങലൊള്ളു പ്പഅയിനും സൗകര്യയിട്ട്ണ്ട് മില്ലിലൊക്കെ.. തേങ്ങ കൊണ്ട് കൊടുത്താമതി പച്ചെലെന്നെ.. അ. അവരെണ്ണാക്കി തെരും. മ്ഹ് എന്താ ചെയ്യല്ന്നറില്ല.. എന്തിന് എന്തോണ് തന്ന് തോന്ന് അറീല കൊറച്ച്.. ട്രാ വെയ്. പൈസ വെരും തോന്ന്ണു ക്യാഷാട്.
ആ അ. ആണല്ലേ ആ. അപ്പവടെ ഞാൻ ചോയിക്ണ് ഇമ്.. മീനുകളെപ്പങ്ങനെണ് മീനുകളെല്ലാം കിട്ടോ പച്ച മീന് അതുപോൽത്തെ..
ഓ. ഇഷ്ടം പോലെ കിട്ടും. ഇപ്പം ട്രോളിങ്ങായോണ്ട് അത്തരി വെല കൂട്തലാ..
വെല കൂടുതലാണ് ആ ആ. ട്രോളിങ് തൊടങ്ങിയപ്പാ.. ഞ്ഞാക് പച്ചമീൻ കിട്ടും ഇവടെ അവിടെക്കവിടെ കിട്ടും..
ആഹ്. ജൂണ് ജൂലായൊക്കെ ട്രോളിങ്ങിനെ ടൈംമല്ലേ.. പിന്നെ കടലിലെറങ്ങാ പാടില്ലല്ലോ.. അപ്പൊ ഇപ്പ നല്ല വെലയാണെ ആ അയലക്കൊക.. നാന്നൂറ് രൂപേണ് വെലന്നൊക്കെ പർണ്കേട്ടു..
ആ ആണല്ലേ ആ ഞങ്ങീപ്പ അയില മേടിക്കാറില്ലങ്ങനെ..
മ്മ്ഹ്..
ഇവിടെ എപ്പോളും പിലോപ്പി പിലോപ്പിയ മേടിക്ണെ ല്ല അയില മേട് എന്നു.. ഇഷ്ടോ അതല്ല. ആ തിലോപ്പിയ.. പ്പിലോപ്പിന്ന് പറയുലേ.. ആഹ് അതാന്ന്പറഞ്ഞാ നമക്ക് പിടിച്ച് കിട്ട്ണതാണ് ഫ്രഷ് മീനെ.. പിടിച്ച് കിട്ട്ണത്. പ്പ കെട്ട് കെട്ട്.. കെണ്ടായാലും കെട്ടി നമുക്ക് പിടിച്ട്ക്കാ. പ്പങ്ങനെ കെട്ടീത് കൊണ്ടന്ന മീനാവിട്ന്നട്ക്ണെ..
ആഹ് ശെരി സ്വന്തായിട്ട് പിടിക്കുവോ. അതോ കടേന്ന് വാങ്ങേ..
കടേന്നല്ല. ഈ കു ഹസ്ബൻഡന്റെ കൂട്ടുകാരെ.. ഈ കെട്ടുള്ള ആൾക്കാരാണ്. അതായ ചെമ്മീൻ കെട്ട്. അങ്ങനെ മീകെട്ട്.. കരിമീൻ കെട്ട് അങ്ങനെ ഓരോന്ന്ണ്ട്. അപ്പൊ ആ.. അവിടെ നേരിട്ട് കൊണ്ടോന്ന് തന്നെയ നമ്മ പൈസ കൊടുക്കണ്ട. ഫ്രണ്ട്.. ൻഡ്സ് ആയത്കൊണ്ട്. ഓര് പൈസ മേടികാറില്ല. ആ അപ്പങ്ങനെടക്കൊണ്ട് തരും പിന്നെ മാർക്കറ്റിപോയി ചെലപ്പോ കൊച്ചിന് മാം.. കക്കാറച്ചി അങ്ങൻത്തെ കൊച്ചിന് ഭയങ്കരഇഷ്ട്ടം..
ആ. ആ ആ ആ.. ആ ഇവിടെ പൊറത്തുന്ന് കടേന്ന് വാങ്ങണം.. പിന്നെ വണ്ടീല്ങ്ങനെ വെരും നമ്മളെ റോട്ട്കൂടൊക്കെ.. വണ്ടീല് കൊണ്ട് വരും വീടിന്റെ അടുത്തൊക്കെ.. പിന്നെ കച്ചോടക്കാര്.. ഈ വെല കൂടിയാല് അങ്ങനെ വെരൂല. അപ്പൊ കടേ പോയ തന്നെ വാങ്ങണം..
മ്മ്. മാങ്ങണം ആ ചെമ്മീനെല്ലാം കിട്ടോപ്പ ചെമ്മീൻ അത്പോലെ ചെമ്മീ കെട്ടന്ന് ണ്ടോ..
ട്ടും എല്ലാം മീനും നല്ല റൈറ്റാണ് ഉം ചെലേ സമയങ്ങളില് വെല കൊറയും ഇഞ്ഞിപ്പോ ട്രോളിങ്ങുകഴിഞ്ഞാ പിന്നെ ഇഷ്ടംപോലെ കിട്ടും വെല കൊറവാവും.
ആവൂല ആ
ഉം വെലയൊണ്ടാവൂല സാധനം ഇഷ്ടം പോലെയൊണ്ടാകുമ്പോ അയിനനുസരിച്ച് ഇപ്പം ട്രോളിങ്ങായോണ്ട് കൊറേ മുന്നേ പിടിച്ച മീനെ ഏ അങ്ങനെ ഉം ഐസൊക്കെയിട്ട് വരണാന്ന് തോന്നണ്. എ ടേസ്റ്റും കൊറവാവും
ആണോ ആ ആ ആ
ആഹ് ഇതിനും ട്രോളിങ്ങിനു മുന്നേ പിടിച്ചുവെച്ച മീന് ഏ ഇങ്ങനെ മരുന്നൊക്കിട്ട് ഐസൊക്കിട്ട് വരുന്നാന്നൊക്കെ പറേണ്. നമ്മക്കയ്നെപറ്റി അറീല്ല നമ്മക്ക് വാങ്ങി കഴിക്കാനല്ലേ അറിയോള്ളൂ
പിന്നെ ചിക്കനാണേ ചിക്കൻവാങ്ങും മക്കക്കൊന്നും പച്ചക്കറി ഇഷ്ടല്ലല്ലോ അപ്പൊ പിന്നെ അവർക്ക് എന്തെങ്കിലൊക്കായിട്ട് വേണം. അമ്മള് പച്ചക്കറിയൊക്കെ കഴിക്കും. പിന്നെ ഉം ആ അവർക്ക് ഞ ഞാനൊണ്ടാക്കും ഞാനും ഹസ്ബെന്റും കഴി ക്കും മക്കൾക്ക് ആ ഓക്കെ ഓക്കെ ഓക്കെ.
ഓക്കേ ഓക്കെ ശെരി.